ഹോ
ആ കേൾക്കാനുണ്ടോ?
ആഹ്
എന്തായി പരിപാടി ഫുഡ് കഴച്ച് കഴിഞ്ഞോ?
ഓഹ് ഫുഡ് കഴിച്ചോ
വൈകിട്ടന്തായിരുന്നു?
വൈകിട്ട് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല.
അതെല്ലെ അത് ശെരി അഹ് വൈകിട്ട് അവിടെ മഴയുണ്ടായോ
ആഹ് ഓഹ് മായായിരുന്നു നല്ല മയായിരുന്നു
ആഹ് ഇവിടെ മഴ പെയ്തില്ല ഏയ് ഇല്ല ഇല്ല
ഏഹ് ഇവിടെ ഇടിം മയു ഒരു മൂന്നരക്കൊക്കെ തുടങ്ങിയതാ
അതെ ഇവിടെ ജസ്റ്റ് ഒന്ന് ചാറിപ്പോയി അത്രയേള്ളൂ
ആഹ്
ഒരു മയു ണ്ടായില്ല.
ആഹ്
അങ്ങനെ
എപ്പോഴാ കിടക്ക
കിടക്കും കുറച്ച് സമയാഉ ച്ച ആൾ വന്നിട്ടുള്ളൂ ഫുഡ്ഡോക്കെ കഴിച്ചിട്ട് കിടുക്കുള്ളു
ഏഹ്
ഉം ഞങ്ങള് ഫുഡൊകെ കഴിച്ചു ആൾ കഴിച്ചിട്ടില്ല ആള് ഫ്രണ്ട്സ് ആഹ് ഒറ്റയ്ക്ക്ത് കയിക്കന്ന് അത് താഴെ ഫ്രണ്ട്സക്കെ ഇരിക്ണ്ടേ അവരെടുത്താ പ്പോ നാളെ മുടക്കാല്ലേ ഞാൻ സൺഡേ അപ്പോ ആഹ് അപ്പൊ അവരടുത്ത് സംസാരിച്ച് കൊർചേരം കഴിയുമ്പൊ പതുകെ കേറി വരുള്ളു
ആഹ്
ഉം അങ്ങനെ അവിടെ എന്താല്ലരു ഫുഡൊക്കെ കഴിച്ചോ
ഓഹ് ഫുഡയിച്ചു
ആഹ് പിന്നെ എന്താ ടി വി കാണാന്നോ
ഇല്ല ഫോണിൽ ഇങ്ങനെ ഓരോന്നും ഇപ്പ സീരിയലൊന്നും ഇല്ലല്ലോ
ആഹ് ശരി ഒമ്പത് മണി വരെ ഉള്ളൂ അല്ലേ
ആഹ് ആഹ് ഇനി ഇൻസ്റ്റഗ്രാമില് റീൽസൊക്കെ കണ്ടോണ്ടിരിന്നു
അതെ സീരിയല് കാണോ അത് സിനിമയോ എന്താ കോമഡി ഷോയോ എന്താ ഇഷ്ടം അഹ് പോല്ലെ ഇവിടെ പിന്നെ സീരിയലൊന്നും കാണില്ല ഞങ്ങൾ ഒരു കോമഡി ഷോസ് ഒക്കെ കാണിക്കും
ആഹ് ഞാൻ അതങ്ങനെ പൊതുവേ കാണാറില്ല
ആഹ് ആഹ് അത് തിഷ്ട സീരിയല് പണ്ടൊക്കെ കാണായിരുന്നു ഇപ്പൊ കുറെ നാളായിട്ട് അങ്ങനെ വെക്കല് ഇല്ല
ഓഹ് അഹ് ഒരീസം കണ്ട പിന്നെ അഡിക്റ്റ് ആവും പിന്നെ എന്നും കാണണ്ടി വരും അത് കാണാതൊക്കെന്ന നല്ലത്
അപ്പൊ അങ്ങനെ നിർത്തിയതാ അങ്ങനെയായിട്ടേ പണ്ട് എന്നും കാണായിരുന്നു അപ്പൊ ഒരു ദിവസം കറണ്ട് പൂവേ അല്ലെങ്കി പെട്ടെന്ന് ആരേങ്ക്ലു വന്ന് കഴിഞെ ചെയ്തോക്ക് സീര് കാണണ്ട ഒരു സുഖല്ല
ആഹ് ശരിയെന്നെണ്
ആഹ് ഭയങ്കര ബുദ്ധിമുട്ട്
ആഹ്
അപ്പ പിന്നെ എഹ് നിർത്തി ഞങ്ങള്
ഉം ഉം
അല്ലെങ്കി ശരിയാാവില്ലേ
ആഹ്
അങ്ങനെയാണ് അത് നിർത്തി പിന്നെ മറ്റേ കോമഡി ഷോസ്ക്കെ ആക്കി അത് നെ സമാധാനം എല്ലാവർക്കും സുഖയിട്ട് ഒരുമിച്ചിരുന്ന് കാണാം കുഴപ്പല്ല
ആഹ്
അങ്ങനെയാണ് അങ്ങനെയാണ് അത് നിർത്തിയത് പിന്നെ ഇങ്ങനെയെ പാട്ടൊക്കെ കാണോ ഡാൻസോ അങ്ങനെ എന്താഷ്
അല്ല അങ്ങനൊന്നും കാണാറില്ല
ഇല്ല അല്ലേ ആഹ് എനിക്ക് ഡാൻസിന്റെ റീൽസ് ഒക്കെ ഭയങ്കര ഇഷ്ട യൂട്യൂബിലേ
ആഹ്
ആഹ് ആഹ് അങ്ങനെ കാണും ഞങ്ങളൾ മറ്റേ കല്യാണങ്ങൾക്കൊക്കെ ഡാൻസ് കളിക്കിലെ ആഹ് ആഹ് അങ്ങനെ ആഹ് അത് കാണും ഞങ്ങൾ
ആഹ് ആഹ്
സിനിമാറ്റിക് ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപിന്നെ പാ ട്ടുപാടണതൊക്കെ അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ട ഇതൊക്കെ കാണും നിങ്ങളൊക്കെ അതൊന്നും ഇഷ്ടല്ലാ സിനിമ കാണൽ കുറവ പൊതുവേ
ആന്താ
ആഹ് സിനിമകള അങ്ങനെ അത്രക്ക് ഒരു ക്രേസ് ഇല്ല എന്താന്ന് അറില്ല ആഹ് പണ്ടൊക്കെ സിനിമ കാണായിരുന്നു കല്യാണം ഇത് മുമ്പൊക്കെ ഇറങ്ങണ സിനിമ ഇറങ്ങണ സിനിമ പോയി കാണും
ഉം
ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ അങ്ങനെ സിനിമക്കൊന്നും പോക്കൊന്നും ഇല്ല മൊബൈല് വല്ല കാണ അത്രേ ഉള്ളൂ
ഓ
അങ്ങനെ ഇ ഇവിടുത്തെ സിനിമയ്ക്ക് പോകണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയുടെ ദൂരണ്ട്
ആഹ് അല്ല ഫോണില് കാണൂലേന്ന ഞാൻ ചോദിച്ചേ
ഏയ് അങ്ങനെ സിനിമയൊന്നും കാണാറൊന്നില്ല വല്ല റീൽസ് കാണും പിന്നെ വല്ല ബ്യൂട്ടി ടിപ്സ് ഒക്കെ കാണും
ഓ അതൊക്കെ ട്രൈ ചെയ്യലുണ്ടാ
ട്രൈ ചെയ്യുന്നില്ല ജസ്റ്റ് നോക്കൂ ട്രൈ ചെയ്യാൻ മടിയാ ഹെയർ സ്റ്റൈൽസ് അങ്ങനെയൊക്കെ നോക്കൂ അങ്ങനെ അല്ല അതോലന്നല്ല പാ ട്ട് കുറെേ സിനിമാറ്റിന്റെ അടി അടിച്ചുപൊളിപാട്ടുകൾ വെക്കും ഒരു ദിവസം ഒരു ദിവസം മറ്റേ ആൽബം സോങ്സ് വെക്കും അങ്ങനെ അങ്ങനെങ്ങന ഒരു ദിവസം ഒരു ദിവസം ഓരോന്ന്
അങ്ങനെ പണിട്ക്കുമ്പളോ
ആഹ് അങ്ങനെ വെക്കും ചിലപ്പപ്പോ രാവിലെ എിക്കുമ്പ അപ്പ തന്നെനിക്ക് പാട്ട് കേൾക്കാൻ തോന്നിയ അപ്പ തന്നെ വെക്കും കേൾക്കൂ അങ്ങനെ ഒരോ ദിവസം പോയന്നാ
ആഹ്
പിന്നെ റീൽസ് കാണും അല്ലാണ്ട് ഇങ്ങനെ സിനിമ കാണല് അങ്ങനെ പൊതുവില്ല
ആഹ്
അങ്ങനെയാണ് എന്താന്ന്റിയില്ല കോമഡിയ ഒക്കെ കാണൻ ഇഷ്ട പിന്നെ ഡാൻസ് ഏഹ് പക്ഷെ സിനിമ കാണല് പൊതുവേ കുറവായിപ്പാ
അങ്ങനെ നിങ്ങൾ സിനിമയ്ക്കൊക്കെ പോക അവിടെ
ഇല്ല അങ്ങനെ പോലില്ല ഞങ്ങള് ഇവിടെ അങ്ങനെ സിനിമക്ക് പോവാനൊന്നും സമക്കൂല്ല ആഹ് ഫോണില് അങ്ങനെ കാണും ടെല ഗ്രാമില ഉണ്ടാവല്ലോ ഒട്ടിട്ടി ഇറങ്ങിയാല്
ആഹ് ആഹ് ആഹ് എന്റെയ്ല് ടെലഗ്രാം ഒന്നുല്ല അത് കാരണം ഇണ്ടായിരുന്നു ആഹ് ഇണ്ടായിരുന്നു ആഹ് ഞാൻപ്പോ മോള് അത് കയറ്റി അയിരുന്നു അൺ ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു
അങ്ങനെ എനിക്കിതൊന്നും അറിയില്ല യൂസ് ചെയ്യാൻ പിന്നെ എനിക്ക്പ്പോ പേടിയതാ നമ്മളിങ്ങനെ ഒന്നും അറിയാത്തേനൊക്കെ പോയി അപ്പൊ പിന്നെ ആഹ് അപ്പൊ പിന്നെ അതൊക്കെ ഉപേക്ഷിച്ചു യൂട്യൂബ് മാത്രമേ ഉള്ളൂ എനിക്ക് വാട്സആപ്പ് ഉണ്ട് പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഒന്നും ഇല്ല
ഏഹ്
ആഹ് അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ പിന്നെ പിന്നെ എന്താ പരിപാടി അപ്പ പിന്നെ ഫ്രീ ടൈമില് മൊബൈലൊക്കെ കാണാ സിനിമയൊന്നും കണ്ടിരിക്കൂലേ?
സമയം ഒറങ്ങും
ആ
സ്കൂളില്ലാഞ്ഞാല് കൊറേനേരം ഓർങ്ങും
ഒറങ്ങുല്ലേ? പിള്ളേര് പോയി കഴിഞ്ഞാ പിന്നെ കെടന്ന് ഒറങ്ങൂലോല്ലേ?
ആഹ്
അത് ശരി. ഇത് പിന്നെ ഉച്ചിക്ക് കൊറച്ചേരം കെടുക്കും.
ആഹ് രാവിലെ ഞാന് ഒരു ഒൻപര ഒൻപതേ മുക്കാല് വരെ ഒറങ്ങും
അയ്യോ
അയിന് രാവി ല് ഹസ്ബൻഡ് ഒര് ആറേകാലിന് ജോലിക്ക് പോവും. പിന്നെ ഒരു ഏയരയ്ക്ക് എന്റെ മ്വോൻ മദ്രസ്ക്ക് പോവും. ഏഴേകാലൊക്കെ ആവുമ്പോൾ പിന്നെ ഞാനങ്ങട് ഒറങ്ങും ഞാൻ ഓൻ വരുമ്പളേ നീക്കോള്ളൂ
അങ്ങനല്ലേ? ആഹ് ആഹ് ഞങ്ങളും ആളിവിടെ നാലരക്കേ ആവുമ്പോ പോയി കഴിഞ്ഞാൽ ഒറ്റകെടപ്പ് കെടക്കും. പിന്നൊരു ഏഴ് മണി ഏഴര അങ്ങനെ അതില് വിട്ടു പൂവില്യ. എണീക്കും പിന്ന പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത കാരണം സോ ഏഹ് പറ്റി ആഹ് രാവിലെ ഫുഡ് ഉണ്ടാക്കണം ശരി ഒമ്പത് മണി ആകുമ്പേക്ക് പോണം അങ്ങനെയാണ് ഇപ്പ സ്കൂൾ തുറക്കാറായില്ലേ മഴക്ക സ്കൂള് തൊറക്കലും സ്കൂൾ ഷോപ്പിങ് ഒക്ക തൊടങ്ങ്യോ?
ഇല്ല ഇല്ല ഞങ്ങൾക്ക് പെരുന്നാളും കൂടി ഇണ്ടായോണ്ടേ
ആഹ് ആഹ് അത് ശരി ആഹ് നമ്മക്കും തൊടങ്ങിയിട്ടൊന്നുല്ല ഉം ബാഗോക്കെണ്ട് പുസ്തകങ്ങള് ആഹ് മൂത്തവൾക്ക് ഈ രണ്ടു ബസ്സ് കേറിപ്പോണം.
ഓഹ്
ആഹ് അടുത്തന്ന്യാണ് ഏഹ് പതിനഞ്ച് പതിനഞ്ച് മിനി റ്റ്ല് ബസ്സില് യാത്ര ചെയ്യണം. അര മണിക്കൂറ്.
ആഹ്
അങ്ക്ട് അരമണിക്കൂറ് ഇങ്ങോട്ട്
ആഹ്
അപ്പോ ആം എന്നച്ച ഇവിടെ യൂ ഏഴാം ക്ലാസ് വരേള്ള്വേ. അപ്പോ വേറെ സ്കൂളിലേക്ക് ആക്കിപ്പോൾ
ആഹ്
പിന്നെ ചെറ്ത് പഠിക്കണത് ങ്ഹും അടുത്ത് തന്നെയാ സ്കൂൾ വണ്ടിൽ വിടും അയിനെ
ആഹ്
ആഹ് അപ്പ പിന്ന കൊഴപ്പില്ല അങ്ങനെ. സാധനങ്ങളൊന്നും വേടിച്ചിട്ടില്ല കൊടയൊക്കെ വേടിക്കണം. പുസ്തകങ്ങള് അങ്ങനെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തു ആഹ് ബാഗ് പുതിതാ. നല്ല ബാഗാ ഒരു കൊഴപ്പും പറ്റിട്ടില്ല. ഉം രണ്ടാൾക്കും ഉണ്ട് ബാഗ്
ആഹ്
ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് കൊടുത്താ മതി
ആഹ്
ഉം പിന്നെപ്പ കൊട വാങ്ങിക്കണം
ആഹ്
ഒരാൾക്ക് കോട്ട് വാങ്ങിച്ചതാ. പക്ഷേ കോട്ട് ഇട്ടിട്ട് സ്കൂൾ വണ്ടീല് കേറില്ല. ച്ച് അവൾ എല്ലാവര്ടേം മേത്തോട്ട് വെള്ളാവില്ലേ?
ആ
ഓ എന്തിട്ട് ചെയ്യാ കൊട വാങ്ങിച്ചാ ഞാൻ ഇവിടുന്ന് വണ്ടിൽ കയറ്റി വിടും പിന്നെ തിരിച്ചു വണ്ടീന്ന് ഇറക്ക ഞാൻ ചെയ്യണണ്ട അപ്പ പിന്നെ കൊട ഞാൻ ചൂടി പിടിച്ചാ മതി എന്നാലും വെറുതെ കുട ബാത്റൂമിലേങ്ങനും പോണെങ്കിൽ വേണോന്നറിയില്ലല്ലോ
ആഹ്
പോപ്പി കുട കൊണ്ടുപോയാ പിടിക്കാൻ ബുദ്ധിമുട്ട് മറ്റേ മടക്ക് കൂടെയാണെങ്കി ബേഗിന് കനം കൂടും ചിയ്യും അത്കണ്ട് ആഹ് ച്ചെലപ്പൊ ഇട്ടിട്ട് പോരുഎ പറയാൻ പറ്റി ഇല്ല അപ്പൊ അതിലൊരു ടെൻഷൻ മൂത്തവൾക്ക് കൊട വേടിക്കണം വാട്ടർ ബോട്ടില് വേടിക്കണം
ഉം
ഒരു കൊല്ലം മൂന്ന് വാട്ടർ ബോട്ടിൽ നാല് വാട്ടർ ബോട്ടിലൊക്കെയാ ഇവിടെ
ഏ കൊണ്ടോയി കളയണതാ അതോ പൊട്ടിക്കണ
അതങ്ങട് കടിച്ചു പൊട്ടിക്ക ഇതൊരു രസ ആൾക്ക് അങ്ങിട്ട് കടിക്ക പൊട്ടിച്ചെടുക്ക ആദ്യ ഓളത് കടിച്ചു കൊടുത്തു അപ്പൊ അയിന്റെ ട്യൂബിന്ററ്റം കടിച്ച് കടിച്ചെടുത്തു പിന്നെ എത്താണ്ടായി പിന്നെ കൊണ്ടോ പോയിപ്പോ അതിന്റെ അടപ്പ് പൊട്ടിച്ചിട്ട് പോണു താഴീട്ടപ്പോഴേ അടപ്പ് പൊട്ടി പിന്നെ ഇങ്ങനെ തൊറന്ന് ഇങ്ങനെ നമ്മള് പ്രസ് ചെയ്ത് വെക്കണതില്ലേ അതായിരുന്നു മൂന്നാമത്തെ ആ പ്രസ് സീ സാധനങ്ങള് പറിച്ചടുത്ത പിന്ന അടക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ അത് രസായി
ആഹ്
പിന്നെ എന്ത് ചി ഞാൻ പിന്നെ മൂന്ന് വട്ടായി കഴിഞ്ഞ ഇ സാധാരണ കുപ്പീല് പെപ്സിയോ അങ്ങനെ എന്തോ കുപ്പികള് വെള്ളം വാങ്ങിച്ചത് അങ്ങനെ കുപ്പില് വെള്ളം കൊടുത്തുവിട്ടുതുടങ്ങി അല്ലാണ്ട് എന്ത ചിയ്യ വാട്ടർ ബോട്ടില് പൊട്ടിക്കാണ് ഉം അതാണ് പെര്പാടി മെയിനായിട്ടുള്ള പെര്പാടി ആഹ് ഞാൻ വച്ച് പുസ്തകക്കെ കേടാക്കും പുസ്തകത്തിൽ കുഴപ്പില്ല ഈ വാ ട്ടർ ബോട്ടിൽ
വാട്ടർ ബോട്ടിലെ ഉള്ളു ല്ലേ
ഉം ആളെ ഇത് വിട്ട് കളിച്ച് കളച്ച് ക എപ്പഴും ഇങ്ങനെ കടിച്ചു അങ്ങനെ വേറെ പ്രശ്നൊന്നില്ല അങ്ങനെ അയിനിപ്പോ അടുത്താഴ്ചൊക്കെ ആയിട്ട് വേണം പൂ വാനായിട്ട് തൃശ്ശൂര് അയ്യോ സ്ഥലത്തിന്റെ പേര് പറയാൻ പാടില്ല
ഉണ്ട പിന്നെന്താ?
പിന്നെന്താ പരിപാടി ഇനി നിങ്ങളെപ്പഴാ കെടക്കാ
ഞാനിപ്പ കെടന്നു മക്കളോ
അതെല്ലേ അങ്ങന
ആഹ്
പിന്നേ ഇനിപ്പോ രാവിലെ സൺഡേ നേരത്തെ എണീക്കണോ
നേർത്തെ നേർത്തെ എന്തായാലും നീക്കണം അഞ്ചരാവുമ്പോ ണീക്കും
അതേല്ലേ
ആഹ് മൂക്ക് ആറ് മണിക്ക് മദ്രസിണ്ട് അഞ്ചേ മുക്കാലാമ്പത്തിനവക്ക് പോണം ആ പിന്നെ ചായയക്കെ ആറേകാലകുമ്പത്തേ അസ്ബൻഡ് പോവും
ഓ ഓ ഓ ഓ അങ്ങനെല്ലേ
എല്ലാരും പോയിട്ടാണി കെടന്നൊറങ്ങല്
പിന്നെ കെടന്നൊറങ്ങു അപ്പൊ പിന്നെ കൊഴപ്പൊല്ലല്ലോ ആണ സുഗം മഴഇള്ള കാരണം തണുപ്പുണ്ടല്ലോ ആഹ് ശെരിയാ ഞങ്ങൾക്കിന്ന് വൈന്നേരം മഴ കിട്ടിയിട്ടില്ലാട്ടോ
ഏഹ് ഇന്നൊക്കെ നല്ലോണം പേക്കണ് നല്ല തണുപ്പുണ്ട്
ചെറുതായിട്ട് ഇടികൂടങ്ങ ഉണ്ടായിരുനു ഞാൻ വിജാരിച്ചു പെയ്യായിരിക്കുന്ന്
ഏഹ്
പക്ഷെ പെയ്ത്ട്ടില്ലാ
ആഹ്
ഉം അങ്ങനെ എന്നാ ഇനിപ്പോ ശരിട്ടാ
ആഹ്
ആഹ് ഓക്കെ